ഹലോ
ആഹ് കേൾക്കണില്ലേ
ആഹ് കേൾക്കണ്ട് എന്തൊക്കെയാ വിശേഷം എന്താ സുഖം അങ്ങനെ പോവുണ്ട്
ചൊറേക്കെ കഴിഞ്ഞാ
ആഹ് ചോറിന്നിടക്കെ കഴിഞ്ഞു അങ്ങനെ ഇരിക്കുവാണ് ഇപ്പോ വൈകുന്നേരം ചായ കുടിക്കണം ആഹ് പോയി കൊണ്ട്വരാൻ പോയിട്ടുണ്ട് ഇപ്പോ മൂന്നെരേക്കെ ആവുമ്പോ കഴിഞ്ഞു
ആഹ് മുന്നര കഴിയില്ലേ
ഉം
പിന്നെ എന്നിട്ട് നീ വരുമ്പോക്കെ എന്താ ചായേ കടിയൊക്ക ആയോ
ആഹ് കപ്പ പുഴങ്ങി വച്ചിട്ടുണ്ട് കപ്പ പുഴുങ്ങിയും ചമ്മന്തിയൊക്ക ഭയങ്ക ഇഷ്ട കുട്ടിയേക്ക് കഴിക്കാൻ അപ്പ അതൊക്ക ഉണ്ടാക്കിവെച്ചേ അങ്ങനെ വെയിറ്റെയ്ത് ഇരിക്കാണ്
ആ അപ്പൊ വെറൈറ്റി ആണല്ലോ ഇവിടെ മക്കക്കൊന്നും കണ്ടൂടാത്ത സാധനമാണ് അതൊക്കെ
ശെരി കപ്പ കൂട്ടാനിണ്ടാക്കാ നമ്മള് ബീഫൊക്കെ ഇട്ടിട്ട് അതേപോലെ ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ ഒക്കെ ഇഷ്ടാ
ആഹ് ബീഫ് ഇട്ടിട്ട് ഇണ്ടാക്കിയാലൊക്കെ കഴിക്കുംഅല്ലാതെ പുഴുങ്ങി വെച്ചാലൊക്കെ അവിടെ കഴിക്കാൻ മണിയാ
മറ്റേ പിന്നെ ബേക്കറി എപ്പളും കൊടുക്കണ്ടല്ലോ വെച്ചിട്ടേ
ആ അയെന്നെ അത് തിന്നെഴിഞ്ഞാ പിന്നെ തെങ്ങക്ക് വെശ്പ്പുല്ലാ ഒന്നുല്ല
ഉം അത്ശരിയാ എന്റെ കുട്ടികള് എന്നും ബേക്കറി ഐറ്റാ
ബേക്കറില്ലേ ഞാൻ തന്നെ ചിലപ്പോ നേന്ത്രപ്പഴം വാട്ടി കൊടുക്കും അല്ലെങ്കിലത് പഴംപൊരിയാക്കി കൊടുക്കും കൊം അല്ലെങ്കി പിന്നെ പറൻ കേക്കിണ്ടാക്കി കൊടുക്കും
ആഹ് ആഹ് അത്ശരി
ബേക്കറീം കൊടുക്കും അത് വല്ലാതെ അയിന് വാശി പിടിക്കുമ്പോ പിന്നെഎടക്കപ്പഴേലുമൊക്ക അതും പിന്നെയെടക്ക് മ്യാഗി അതൊക്കെ അല്ലേ പോയത്
ആ അതന്നെ അതൊക്കെ കിട്ടിയ പിന്നെ ഒന്നും നോക്കണ്ട
ഏ അന്ന് കിട്ടിയാ വേറൊന്നും വേണ്ട ന്നാ ആഴ്ച്ചേല് ഒരൂസം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോ ഒരു ഒരു പ്രാവശ്യം അങ്ങനെക്കൊ ള്ളു മ്യാഗിയൊക്കെ ഇണ്ടാക്കി കൊടുക്കാ
ആഹ് ഏടല്ലേ
ആ നല്ല കേടാണ് അത് പറഞ്ഞെഴിഞ്ഞാ ഒല് ക്ക് മനസ്സിലാവണ്ട ഓൽക്ക് അപ്പൊ തിന്നമ്പത്തെ ടേസ്റ്റ് മാത്രല്ലേ നോട്ടൊള്ളൂ
എന്നിട്ട് ഇന്നെന്താ കൊടുക്കുന്നേ
ഇന്തപ്പ ഇനീ പഴോണ്ട് അവിടെ വാട്ടം വെച്ചിട്ട് നേരാക്കിട്ട് ഒന്നുമില്ല നേരാക്കണം ഇനീം മോന് സ്കൂൾട്ടക്ക വന്നാല് ചൊർ കഴിഞ്ഞാണ് കെടക്കണേ ഇനിയിപ്പൊ കൊറച്ച് കഴിഞ്ഞാൽ മദ്രസ് കൊണ്ടാക്കാനാവും ഇന്നാണെങ്കി മഴയും അപ്പൊ ആകെ മടിപിടിച്ച് ഇങ്ങനെ ഇരിക്കാണ് ഏയ് ഇണ്ടേ മഴ ഇണ്ട്
വൈകുന്നേരം മദ്രസ്സാ അപ്പൊ അഞ്ചാം ക്ലാസിലൊക്കെ ആണോ
അല്ലേ ഓന് ഒന്നാം ക്ലാസ്സില് ഓന് രാവിലെ ഏഴരക്ക് സ്കൂളാണ്ണ് അപ്പം മദ്രസക്കുള്ള ടൈം കിട്ടാത്തൊണ്ട് വൈകുന്നേരം നമ്മൾ മദ്രസ ട്യൂഷനാക്കിയതാ
ഉം അപ്പൊ ഇങ്ങനെ ഒരു കുട്ടിക്ക് മാത്രയിട്ട് ട്യൂഷൻ വന്ന് എടുത്ത് ത രോ
ഓന്റെ ക്ലാസ്സ് ഓൻ മാത്രേ ഉള്ളു പിന്നെ വലിയ കുട്ടികളിണ്ട് മൂന്നിലും നാലിലോ അഞ്ചിലൊക്കെ ഉള്ള കുട്ടികള്ന്നങ്ങനെ രൂലരു അഞ്ചാറേഴ് കുട്ടികളുണ്ട് അയിനൊരു ഉസ്താത് വരും
ആഹ് ഒരു ബുദ്ധിമുട്ടാണല്ലേ വൈകുന്നേരം വന്നാല് ഫ്രീ ഉണ്ടാവില്ല
ഇല്ല ഫ്രീയൊന്നും ഒണ്ടാവില്ല ശരിക്കു ഇപ്പൊ സ്കൂളില് മദ്രസ്സ ഉണ്ട് അയിലങ്ങന പോയാ മതി അപ്പൊ അവന്റെ ഉപ്പാക്ക്ന്ന് നിർബന്ധം മോനെ ഇതും പഠിച്ചോട്ടെ പഠിക്കണംന്ന് ന്ന്ങ്ങാണ്ട് അപ്പ അങ്ങനെ ആക്കിയതാ
അത് ശെരി ഇപ്പൊ കൊറേ സ്കൂളില് സി ബി എസ് ഇ സ്കൂളിലൊക്കെ അങ്ങനെ മദ്ര മദ്രസ ഉണ്ടാവല്ലോ സ്കൂളില്
ആ ഇണ്ട് ഇതങ്ങ അങ്ങന തന്നെയാണ് ഓന്റെ സ്കൂള്‌ലും സി ബി എസ്‌ സി സ്കൂളിലാണ് അപ്പപിന്നെ അയില്ണ്ട് അപ്പ അതും പോരെ നമ്മക്ക് ഇപ്പ നിസ്കാരം കാര്യങ്ങളൊക്കെ ല്ലേ അത് ഇപ്പ അയിലായാലും പഠിക്കുഅല്ലേ അത് പോരാണപ്പേയ് വേണ്ടോ മദർ സേൽ വേറെ പ കോട്ടയാർന്നു
മ്‌ മ് മ് അത് ശെരി
പിന്നെ ഓനും തന്നെ വലിയ പ്രശ്നല്ല എന്നെ ഒരു ഉസ്താദൊക്കെ ആവുമ്പ പിന്നെ ഓനും ഓരോടും നല്ല ഫ്രണ്ട്ലി ആണ് പോരാത്തിന് അവൻക്ക് നല്ല എല്ലാം പറഞ്ഞ് കൊട്ക്കാനും നിന്നൊക്കെ ഉസ്താദ് കൂട്ടുകാര പോലെയാണ് അപ്പൊ പിന്നെ അവന് പ്രശ്നം അല്ല
ആഹ് ശെരി പിന്നെ പിന്നെന്തക്ക വിശേഷങ്ങള്
വേറെ എന്താ കൊഴപ്പൊന്നുല്ല നിങ്ങളെ കുട്ടികള് എത്രേലാ പഠിക്കണ എന്നിട്ട്
ഒരു എൽ കെ ജി
ആഹ് ഇപ് ഇന്നത് ഒന്ന് ഒരാളന്നെ ഒള്ളൂ പോലൊട്ങ്ങീറ്റ് ഓ ഒരാളള് ഒന്നാം ക്ലാസ്സിലാണ് മറ്റവള് മൂന്ന് വയസ്സായിട്ടുള്ളു ആള് ഒറങ്ങീക്ക
ആ അത് ശെരി ഉം ഒന്നാം ക്ലാസ്സില് പിന്നെ മദ്‌രസ ഒക്കെ ഒണ്ടാ വോലേലെ അം ആ ഒന്നാം ക്ലാസ് മുതലന്നെ
ആ ഉണ്ട് ഒന്നാം ക്ലാസ് മുതലുണ്ട് മദ്രസ്സ ഒക്കെ ഒണ്ട് പിന്നെ തന്നെ മദ്രാസേല് രണ്ടിലാണ് ആള് സ്കൂളൊന്നിലും
ആ ശരി പിന്നെ
വേറെന്താ അങ്ങനെ പോണൊണ്ട് കൊഴപ്പൊന്നു ഇല്ല വീട്ടിലാരൊക്ക ഇണ്ട്
വീട്ടില് ഞാഇപ്പ ന്റെ വീട്ടിലാണ് അവിടെ ഉമ്മീ ഇമ്മമ്മീ അനിയന് രണ്ട് അനിയത്തിമാരാള്ളത് ഹസ്ബൻ്റിൻ്റെ അപ്പൻ ഗൾഫിലാണ് ഹസ്ബൻ്റും ഗൾഫിലാണ്
ആഹ് അപ്പൊ അനിയൻ്റേ അനത്തി ഒല്ലേ ഒന്നും കല്യാണം കഴിഞ്ഞിട്ടില്ലേ
ഇല്ല ഇല്ല ഓലക്ക ചെറിയ കുട്ട്യോളാ. ജോലി യ്യണോരും പഠിക്കണ കുട്ടികളൊക്കെ
ആഹ്
ഉം ഹസ്ബൻ്റിന് വീട്ടില് പിന്നെ ഹസ്ബൻൻ്റ് ഒറ്റ മോനാ പിന്നെ അമ്മി പ്പി മാത്രേ ഒള്ളൂ നാത്തൂൻമാര് ഒന്നു ഇല്ല
ഏ അപ്പൊ അവിടെ ഒറ്റക്കാണ്
ഉം അപ്പ അവിട ഒറ്റക്കാ. ഉം നിങ്ങക്കോ
ഞാന് ഞാനിവ്ട ഹസ്ബൻ്റിന്റെ വീട്ടിലാ. ഇവ്ടെ ഞങ്ങള് എല്ലാരും കൂടെയാണ് പിന്നെ ഉമ്മ ഒണ്ട് ഉപ്പ് ഉപ്പ ഇല്ലാ ഉമ്മ ഒണ്ട് പിന്നെ ആഹ് മൂത്തച്ചി ഒണ്ട് മൂത്തശ്ശനുണ്ട് അത്പോല മൂന്ന് കുട്ടികൾ ഇണ്ട് പിന്നെ ഞാനും ന്റെ രണ്ട് കുട്ട്യാളും ൻ്റെ ഹസ്ബൻൻ്റ് പൊറത്താണ്
ആ അപ്പ എല്ലാരും പാടും വീട്ടിലാല്ലെ
ഉം പിന്നെ രണ്ട് നാത്തൂമാരുണ്ടോല്. പിന്നെ കല്യാണം കഴിച്ചങ്ങന പോയി
അത് ശെരി അപ്പൊനി നിങ്ങക്ക് വീടൊക്കെ ഒണ്ടാക്കീട്ട് വേണൊല്ലെ
ഏ വാണേ അതൊക്കെ ഇനി ഇണ്ടാക്കിട്ട് വേണം
ഹസ്ബെൻ്റ് എവിടെ ദുബായിലോ
അല്ല സൗദീല്
ആഹ് അത് ശെരി
പിന്നെ ഇന്റെ വീട്ടില് ഞാൻ ഒരു കുട്ടിന്നെ ഒള്ളു ഒരു കുട്ടിയല്ലേ ഞാനൊരു പെൺകുട്ടിയേ ഒള്ളു എൻറെ മേലെ ഒരാങ്ങള തായെ ഒരാങ്ങള മേലെയുള്ള ആളെ കല്യാണം കഴിച്ച് രണ്ട് കുട്ടി കുട്ടികളൊക്കെ ആയി രണ്ടാമത്തെ ആള ഇപ്പൊ പഠിക്ക പഠിക്കല്ലേ ജോലിയാണ് പഠിപ്പു കഴിഞ്ഞ്
ആ എന്താ ചെയ്യണ് ഏത് ഫീൽഡാ
ഓനെ പഠിച്ച ഫീൽഡ് മൊബൈലും ലാപ്ടോപ്പും ടെക്നീഷ്യനും ഒക്കെയാണ് പക്ഷെ ചെയ്യണത് സൂപ്പർ മാർക്കറ്റിലാണ്
ആ ശരി
അത് ഓൻ ഇവിടെ ഓൻ ചെന്നൈയില് ചെന്നൈയിലും ബാംഗ്ലൂർ അ അവിടെയൊക്കെയാണ് വർക്ക് ചെയ്തിരുന്നത് അപ്പോം അവിടെ ഈ പോയി വരാനുള്ള ദൂരം പിന്നെ ലീവ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിപ്പോ അവിടുന്ന് നാട്ടിൽ തന്നെ പോന്നതാ
അയ് ശരി
ഓ നമ്മളെ കൊചകുട്ടെ ഇങ്ങനെ വളർന്നട്ട് അപ്പോനെ അവിടുത്തെ ഫുഡും കാര്യങ്ങളും ഒന്ന് ശരി ആവുന്നില്ല പറഞ്ഞാണ്ടേ അപ്പോ ഉമ്മ പറഞ്ഞു ഇജി അധ്വാനിച്ചി കൊടുന്നട്ടൊന്നും വേണ്ടല്ലോ അന്റെ അന്റെ ചിലവ നോക്കാനല്ല അയിനുള്ള നാട്ടിൽ നിന്നാലും കിട്ടുന്ന അങ്ങനെ പറഞു പോന്നു ഇനിയിപ്പോ പുറത്തൊക്കെ എവിടക്കലും പോണംന്ന് അറിയുന്നുണ്ട്
ഉം ഉം നിങ്ങല സൗദി ക്ക് പോയിക്കണോ ഹസ്ബൻഡിന്റെ അടുത്തേക്ക്
ഏയ് അവിടെ അയിനൊന്നുള്ള യോഗം കെട്ടിട്ടില്ല
ഉം ഉം അതൊക്കെ ഉണ്ടായിക്കൊള്ളും
ല്ല ഇവിടെ പിന്നെ കൊണ്ടോനൊക്കെ നിന്നിരുന്നട്ടോ ഞാന് പിന്നെത് പ്ലസ് വൺ പത്താം ക്ലാസ് കഴ കല്യാണം കഴിഞ്ഞിട്ട് ഇന്നെ ബാക്കി പഠിച്ചതൊക്ക ഞൻവിടന്നാണ് പ്ലസ് വണ്ൺ പ്ലസ് ടു ഒക്കെ അപ്പൊ ആ സമയത്ത് ഇതേമാതിരി പറഞ്ഞു ഉമ്മാനി ഇപ്പനൊക്കെ ഉമ്മറൊക്കെ കൊണ്ട് ല്ലേ അപ്പൊ പറഞ്ഞു പോരാന് അപ്പൊ ആൻ ചെറുതല്ലേ നിനിക്ക് അപ്പൊ നമുക്ക് അതിന്റെ ഇത് കാര്യങ്ങളൊന്നും അറിയില്ല അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു പോര്ന്നില്ല അങ്ങനെ ഞാൻ പോയില്ല
അങ്ങനെ പറഞ്ഞോ ങൾ അന്ന്
ഞ അന്നാത്തെ അധ ബുദ്ധിയില് ഞാൻ അങ്ങനെ പറഞ് പോയി
ഉം പിന്നെ ആ ടിക്കറ്റ് കിട്ടിയിട്ടില്ലല്ലേ
പിന്നെ പിന്നെ ടിക്കറ്റ് കിട്ടാ ശച്ച പിന്നെ ഫസ്റ്റ് പ്രഗ്നന്റ് ആയി പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് അതേമാതിരി നാട്ടിൽന്നപ്പോ പറഞ്ഞു പോ പോവാ കൊണ്ട പോവാന്നൊക്കെ അപ്പൊ ആ സമയത്ത് ഞാാന് മൗലാനയില് മലാന ഹോസ്പിറ്റലില് ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരികെനി അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു അന്റെഇടയില പ്രഗ് ന്റ് ആയത് അപ്പ അവിടെ ചിട്ട സർട്ടിഫറ്റ് പാസ് പോർട്ട് ഉണ്ടാക്കാൻവേണ്ട് സർട്ടഫിക്കറ്റ്ക്കെച്ച സർട്ടഫിക്കറ്റ്ക്കെ തിവന്തപു കഴിച്ച് ക്നു അവിടന്ന് കിട്ടൂല അങ്ങനെ പറഞ്ഞപ്പോ പിന്നെ ആ പോക്കെ അവിടെ നിന്നു പിന്നെ ആ കോഴ്സ് ഞാൻ മുഴുവനാകില്ല
ആ അതാ അയിഷ് അത് നഷ്ടായല്ലോ കോഴ്സ് ഫുള്ളാകാതെ എന്ത ഈ കോഴ്സ്
കുട്ടിനെ കുട്ടിനെ ഇട്ടിട്ട് പോകാൻ പറ്റാത്തോണ്ടേ എനിക്ക് മനസ്സ് വരുന്നില്ല ക്ലാസ് പോയിരുന്നാലും സമാധാനം ഉണ്ടാവില്ലോ ഇവിടെമ്മ പറയൊക്കെ ചെയ്ത് പോയിക്കോ ഞാൻ നോക്കിക്കോളാം ഒക്കെ ശെരിക്കരു സമാധാനം കിട്ടില്ല ഞാൻ പിന്നെ അങ്ങനെ പോവാതെ നിന്നു പിന്നെ പിന്നെ അങ്ങനെ പോയീല പിന്നെ പ്പോ ഇവിടുന്ന് അയച്ചതും ഇല്ല കുട്ടിയൊക്കെ വലുതായപ്പൊ പിന്നെ അയച്ചില്ല
ആ എന്തനി ഇത് കോഴ്സ് എന്തയ്നി
ഞാൻ ഡി ആർ ടി
ഡി ആർ പി പറയുമ്പോ
ഡി ആർ ടി പറഞ്ഞാല് മലേഎക്സറേ ഒക്കെ എടുക്കൂലേ എക്സ്റേ സിടി സ്കാൻ എം ആർ ഐക്കെടുക്കൂല്ലേ അതിന്റെ ടെക്നീഷ്യൻ ആയിട്ട്
ആ നല്ല കോഴ്സേർന്നേലോ
നല്ല കോഴ്സും സാലറിയൊക്കെ അപ്പ ഇന്റെ ഒപ്പള്ളലൊക്കൊക്കെ ജോലിക്ക് കേറീട്ട് ഓരോരുത്തര് ഇങ്ങനെ വിളിക്കു നോ ന്യൂയോർക്കിൽന്നും ന്യൂസിലാൻഡിനും ഇങ്ങെ വിളിക്കും നല്ല സാലറിയാണ് ഇജ്ജ് എങ്ങനെയെങ്കിലും കമ്പ്ലീറ്റ് ആക്കീട്ട് കേറി പോരാൻ നോക്ക് നോക്ക് അമ്മ കെട്ടിയോന്റെ അടുത്തേക്ക് വിടുന്നില്ല പിന്നെ പിന്നെയാണ്പ്പ അങ്ങോട്ട് കയറും ഞാന് അത് അതല്ല അങ്ങിട്ട് ഇപ്പൊ പോവാൻ പ റ്റുന്നില്ല അങ്ങട്ടന്നെ കൊണ്ടപോകില്ല പിന്നെല്ലേ ഇപ്പ ഇനി അങ്ങട്ന്ന് പറയും ഞാന് റിയാ
ആപഠിച്ചിക്കണെന്നുണ്ടെങ്കി ഇപ്പ രണ്ടാക്കവിടെ ജോലിയായി സുഖായിട്ട നി
അ അത അയിന് അതൊക്കെ വെറുതെ തോന്നാണ് പറഞ്ഞോണ്ട് ഞാനൊ കോഴ്സിന് ഇന്റശത്തിന് ചേർന്നത അപ്പ തന്നെ എന്നോട് പറഞ്ഞതാണ് പഠിച്ചോ ഞാൻ ജോലിക്കു വിടുന്നുള്ള പ്രതീക്ഷ വേണ്ടട്ടോ
ഹെ ഏ
പിന്നിപ്പോ അതാണ് ഞാനും വേറെ വാശി പിടിച്ചാ ചിലപ്പോ സമ്മയ്ക്കൊക്ക ചെയ്യും പിന്നെ അത് പഠിച്ച് സർട്ടിഫിക്കറ്റ് ഇവിടെ സൊകേഴ്സിലുവച്ചിട്ട് കാര്യോല്ലല്ലോ അധെർതിട്ടെന്നെ ഞാനാമക്ക് മനക്കടാത്ത്
ആ
പഠിച്നമ്മള് സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങി കഴിഞ്ഞാ പിന്നെ നമ്മള് ജോലിക്ക് വിടണം അല്ലെങ്കി പിന്നെ അത് വെറുതെയല്ലേ
ഉം
പിന്നെ പിന്നെപ്പോ ഇപ്പൊന്ന് പറഞ്ഞാല് കുട്ടികളത് തീർത്ത് രാവിലെ ഒലെ ത് തീർത്തിക്കാണ്ട് ഞാൻ ഓടിപ്പാഞ്ഞൊക്കെ കോളേജിലെത്തി അവിടുത്തെ കഴിഞ്ഞ് തിരി ച്ച് വീട്ടിലെത്തി പിന്നിം കുട്ടിളത് എടുത്ത് രാത്രി ഒന്നും ഇരിക്കാനും ഉറങ്ങാനും ഒഴിവില്ലാതെ അങ്ങനെക്കെ ചെ ചെയ്തു കഴിഞ്ഞാലും അത്ര കഷ്ടപ്പെട്ട് പഠിച്ചത് പാസ്സായാലും ജോലിക്ക് വിടൂല്ലാന്ന് റന്നു പിന്നെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുംല്ലല്ലോ
അതന്നെ ഹസ്ബൻറ് എന്താ ജോലിക്കു വിടാത്തെ എന്താ കാരണ ആവല്ലേ
അത് പഴയ ചിന്താഗതിയുള്ള അങ്ങനത്തെ ആൾക്കാരാണ് ഓല ഫാമിലിന്നെ അങ്ങനെയാണ് മുത്തച്ഛനും അങ്ങന തന്നെയാണ് അങ്ങനെ ജോലിക്ക് പറഞ്ഞിട്ട് അങ്ങനെന്നും അയക്കുല ഇ പ്പ പിന്നെ ആൾക്ക് ആൾ കുറെക്കെ ഇങ്ങനെ പഠിച്ചു വന്നു വലിയ പ്രശ്നല്ല പക്ഷെ എന്നാലും പഠിപ്പിക്കാനൊന്നും വിടൂല വീട്ടിലിരുന്നു എന്തേലുമൊക്കെ ചെയ്തോപറയും
ആ
അങ്ങനെയൊക്കെ നിങ്ങള് എന്താ ചെയ്യണേ നിങ്ങള് പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് പോണ ആളായിരുന്നോ
ഏ ഞാൻ പഠിത്തം കഴിന്നാകുന്നു ജോലി നോക്കണണ്ട് സൈക്കോളജിസ്റ്റ് ആയിട്ട് സൈക്കോളജിസ്റ്റ് ആണ്
ആ ഈ സൈക്കോളജിസ്റ്റ് പറിയുമ്പോ ഹെ മറ്റേ ഇതല്ലേ നമ്മളെ മോട്ടിവേഷനൊക്കെ കൊടുത്തിട്ട് അങ്ങനത്തല്ലേ
അ അങ്ങനെയുണ്ട് മോട്ടിവേഷ സ് ൽ ഇതിപ്പം ഞാൻ പറഞ്ഞ ഇ തെറാപ്പിസ്റ്റ് ആയിട്ടക്കെ അങ്ങനെ നോക്കുല്ലോ നമ്മള് കുട്ടികളുടെ ക്ലിനിക്കിലൊക്കെ
ആ കുട്ടികളെ മാനസികായിട്ടുള്ള ബുദ്ധിമുട്ട് ട്ടും കാര്യങ്ങളൊക്കെ അങ്ങനത്തെല്ലേ അങ്ങനെ ഇങ്ങനെ ഓൺലൈൻ കൌൺസി
ഓൺലൈന അല്ല ഓഫ് ലൈൻ ആയിട്ട് നമ്മള്
ആ ക്ലിനിക്ക് ഇടാനാണോ പിന്നെ എന്തൊക്കെയ ഞാനേ കുട്ടി എണീക്കണ്ട് ഞാൻ വിളിക്കട്ടില്ലെന്നാ